ഹലോ
ആഹ് കേക്കുന്നില്ല ഞാൻ
നിങ്ങൾക്ക് റേഞ്ച് കട്ടാവുന്നുണ്ടോ?
ആഹ് ഇപ്പൊ കൊഴപ്പം ഇല്ല ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ?
ആ കേക്ക് ഇണ്ട് അല്ല എന്റെ വീട്ട് വീട്ടില് വൈഫൈ ആണ് അപ്പം മയെന്റെ ഒരു വിഷയം ആണ് ഇത്രയും നെറ്റ് വർക്ക്‌ നല്ലം പ്രശ്നവാറുണ്ട് അതാണോന്ന് അറിയില്ല നിങ്ങൾക്കാണോ
ഞങ്ങള ഇവിടെ റേഞ്ച് കുറവാണെ പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ ആണ് നിന്നേ
ങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് വീണ്ടും വന്നുവോ ഒരു ബുദ്ധിമുട്ടും ഇല്ല
ഇല്ലില്ല ഇല്ല
ഏയ് അപ്പം എന്നാ എൻ്റെതായിരിക്കും എൻ്റെ വീട്ടിൽ വൈഫൈ ആയത് കൊണ്ട് നല്ല പ്രശ്നമുണ്ട് ഞാൻ കോൾ ചെയ്യുമ്പോൾ
ആഹ് ഹ അങ്ങനെയല്ലേ അതേഹ
നിങ്ങള് ചായൊക്കെ കുടിച്ചോ
പിന്നെ കടി കായി പട് അടിച്ചു വാരികൊണ്ടിരിക്കയാണ് അടിച്ചു വാരി തൊടയ്ക്കണം, തിരുമ്പണം, കുളിക്കണം ആഹ് പിന്നെ ഞാൻ ഉച്ചയായിട്ടേ വരൂ ക്ലാസ്സ് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ക്ഷീണാണ് ഉച്ച ടൈമിലൊക്കെ വരുമ്പോ
ഉം പക്ഷെ ഇപ്പൊ വെയിലൊന്നും ഇല്ലാത്ത പ്രശ്നല്ലല്ലോ മയ അല്ലെ അതൊക്കെ വെയില് പറയുമ്പോ നമുക്ക് എന്തെങ്കിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുമല്ലോ
അതിന് ഇവിടെ മഴയില്ല നിങ്ങളെ നാട്ടി മഴ ഉണ്ടൊ? ഞമ്മക്ക് ഇന്നലെ മയയാരുന്നു രാവിലെ ആ ഇല്ലല്ല ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ മഴയണു ഇന്ന് മഴയൊന്നുംല്ല ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷാണ്
ഈ നല്ല വെളിച്ചോക്കെയുണ്ട് രാവിലെ എണീറ്റ് വരുമ്പോ
ആഹ് ആഹ് ആഹ് പൊതുവെ അവിടുന്ന് ഇവിടത്തുമ്പോ നമ്മള് പുഴുവും ഇന്നലെ രാവിലെ ഉണ്ടായി ഇന്നലെ രാത്രി തുടങ്ങിയതാണ് രാവിലെ ഒരു ഒൻപതര ഒക്കെ ആവുന്നവരെയോക്കെ ഉണ്ടായിന അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ മാറി പിന്നെ മഴയൊന്നും ഇല്ല
പിന്നെ മയ ഇതിലെ കട്ടിയില്ല
ഹ് അതേ
മയക്ക് സാധ്യത കുറവാണെന്നാണാല്ലോ പറയുന്നത് കേട്ടത് മയൊക്കെ കുറഞ്ഞെക്കുന്ന് ഒക്കെ
എന്താ ചെയ്യാ അല്ലെങ്കിൽ
അതിന് വിപരീതാ ഉണ്ടാവാറ് ഉള്ളൂ ഒരു മഴല്ലാം വന്നാൽ മഴ പെയ്യ ഉണ്ടാവരുന്നു പക്ഷെ ഇതെന്താ അറിയില്ല
ആ നല്ല ഇവിടെ വേനലൊക്കെല്ല വന്നേ ഇനി പേടിയാണ് മറ്റ വേനൽക്ക്‌ വെള്ളൊന്നും ഉണ്ടാവൂല കെണറ്റിൽ
എ ങ്ങക്ക് നല്ല മഴയും വെള്ളക്കെ നല്ല വ റ്റും
അങ്ങനല്ല ഇപ്പളല്ല ഒരു രണ്ട് വർഷം മുമ്പ് നന്നായിട്ട് വറ്റി പോയിനെ ഞങ്ങള് മൂന്ന് മൂന്ന് വീട്ടിലുള്ളോലാണ് വെള്ളം ഉപയോഗിക്കുന്നത് ഞങ്ങളെ വീട്ടിലെ വെള്ളം മൂന്ന് വീട്ടുകാര ഉപയോഗിക്കുന്നെ
എന്റെ വീട്ടില് ഇതുവരെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല
ച്ചൊരു നല്ല പാടത്തിന്റെ അവിടെ അല്ല എന്നാ നല്ല മലന്റെ മുകളിലും അല്ല രണ്ടിന്റെയും ഒരു എടത്തരായിട്ട് വെരും ഞാ ഇവിടെയാണ്
ഇവിടെന്താറല്ല ഇതുവരെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതരെ വന്നിട്ടില്ല
ആ ആയിട്ടില്ല ൻ്റെ വീട്ടില് നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടാ നമ്മുടെ ഈ പഞ്ചായത്ത് കെണ ഏ കിണറന്നും ക്കാണ് ഞങ്ങളെവടെ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കി അതിലോട്ട് എടുക്കും
ഏരിയലൊക്കെ ഇണ്ട് എല്ലാവരും ഈ പഞ്ചായത്തിൻ്റെ വെള്ളം എടുക്കല് ക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഞങ്ങളെ അടുത്ത് പൊരേല് വരെ ണ്ടായിട്ടുണ്ട് ഒരു വെള്ളല്ലാണ്ട് പഞ്ചായത്ത് വെള്ള
അള്ളാ ഹ പ്പോ ഞങ്ങളത് അങ്ങനെ ന്റെ വീട്ടിൽ അങ്ങനെയാണ് പക്ഷെ ന്നെ കല്യാണം കഴിച്ച ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്വന്തമായിട്ട് കെണറും ഇതൊക്കെണ്
ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കെണറാണ് ഇനി അതുകൊണ്ടാണോന്നറിയില്ല
അതായിരിക്കാം അയിൽ തന്നെ ഇവിട തന്നെ ചെലടത്ത് വെള്ളം വറ്റുന്ന കിണറുണ്ട് ഏ ആ വേനൽക്കാലത്ത് വെള്ളം വേറെ വാങ്ങലൊക്കേയ്ന്
ചെറിയ കണറായിക്കോവർ ആയൊന്നുണ്ടാവട്ടുണ്ടാവില്ല
അതല്ല വെള്ളം വല്ലാണ്ടില്ല മഴ പെയ്താ നല്ല വെള്ളം ണ്ടാവും ഉറവ് വന്നാണ്ട് അല്ല വല്ലന്നുണ്ടെങ്കില് വല്ലാതെ വെള്ളയില്ല
രാവിലെ ഭക്ഷണത്തിന് എന്താ ഉണ്ടാക്കിന്ന്
ഏ
രാവിലെ ഭക്ഷണം എന്താ ഉണ്ടാക്കിയത്
ഇഡ്ലി ണ്ട് ഇപ്പൊ നെയ്യപ്പം ചു ടുന്നുണ്ട് എനിക്കിന്ന് കൊണ്ടാവാൻ വേണ്ടിട്ട്
അതെന്താ രണ്ടു തരം ഫുഡൊക്കെ ണ്ടാക്കി ഭക്ഷണൊക്കെ ണ്ടാക്കി എതെങ്കിലും ഒന്ന് ണ്ടാക്കിയ പോരെ
ഇന്ന് ഞമ്മളവിടെ ഞാൻ പഠിക്കാൻ പോവ് ണ്ട് ന്ന് റഞ്ഞല്ലേ
ഉം
അവിടെ ഓരോ ദിവസവും ഓരോരുത്തരാണ് പലഹാരങ്ങള് കൊണ്ടര അപ്പ അങ്ങനെ ഇന്ന് ഇന്റെ ഇന്റതാണേ
ഏ ങ്ങളെ വകായിട്ട് രഏ ങ്ങൾ തന്നെ ഉണ്ടാക്കീന്നാ
ഏ ഞാനല്ലഉമ്മച്ചിണ്ടാക്ക ണ്ട് ഞാൻ ഹെൽപ്പീത് കൊടുക്കും ഞാനപ്പ ഇവിടെങ്ങനെ ക്ലീനിങ്ങിന് കേറിയതാണ് ആ ണ്ടാക്കും ചെറിയ തോതില് പിന്നെ മ്മച്ചി ഇവിടെള്ളപ്പോമ്മച്ചി സഹായിക്കും ഇനിക്കധികം ക്‌ളീനിംഗ്ന്ന്നെ ണ്ടാവും അത്യാവശ്യം ആഹ് അതെ മറ്റേലും ണ്ടാവും ഭക്ഷണം ഉണ്ടാക്കണേലും ണ്ടാവും അധികം വേ ക്ലീനിങ്ങിന് നിക്ക് പോവള്ളതല്ലേ എല്ലാത്തിനും കൂടെ നിക്കാൻ പറ്റൂല ല്ലോ അപ്പൊ
എനിക്ക് ബാക്കില്ലാ പണിയനും കൂടി കള ഇഷ്ടം ഏ ക്കാലിഷ്‌ടം ഭക് ഭക്ഷണംണ്ടാക്കാനാണ്
ഹള്ളാ ഇ നിക്കങ്ങനെയല്ല എനിക്ക് നമ്മള വെറൈറ്റികൾ കാണുവല്ലോ ലോ പുതങ്ങള്ൾ കാണുമ്പോൾ അപ്പറ കാണുമ്പോ അപ്പൊരു താല്പര്യംഅത്ണ്ടാക്കി നോക്കണം എന്താണ് അതിന്റെ ടേസ്റ്റ് അറിയാൻവേണ്ടീട്ടൊക്കെ
അല്ലണം വീട്ടില് ചോറി കറി ഒ ക്കെ ഞാനാണ് വെക്കാറ് ഉമ്മാ ക്ക് ചെറിയ രീതിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാം
ആഹ് ആഹ് ഇ നിക്ക് മോഡലുകളിഷ്ട ചെയ്യാന ഇഷ്ടം നമ്മളെ വാസ്ത്രങ്ങളി ല്
ആആഹ്
അതുകൊണ്ടാണ് താല്പര്യം ഞാൻപടി വെക്കുന്നതു അ തന്നെ വർക്ക് ചെയ്യണതും അ തന്നെ എനിക്കിഷ്ടപ്പെട്ട മേഖലയത്
അതിന് പോകറുണ്ടോ
ആ അതന്നെ ഞാൻ ഷോപ്പില് പോയീന്നുന്ന് റഞ്ഞേ ചെയ്യാന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടീട്ട്
എനിക്കോ ആകും ഇഷ്ടാണ് പക്ഷെ വി വീട്ടല് വല്യ താല്പര്യമില്ല അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടുന്നതല്ലേ
എന്റെ ഫേസ് ഒന്നും കാണിക്കാൻ പറ്റൂല ഇപ്പൊ ഞാൻ കൊറെ പറഞ്ഞാണ്ട് എന്റെ വോയ്സ് ഓവറ് കൊടുക്കുന്നുണ്ട് അല്ലാ ഇപ്പൊ ഏ
ഉം അതൊക്കെണ്ട് അതുകൊണ്ട് നമ്മള് ഒരിക്കലും വിശ്വസിക്ക് എന്റെ വീട്ടില് ലതാ പറയുന്നത് ഇപ്പോ വമ്മള് ഇൻസ്റ്റഗ്രാമില തിട്ട് ര് ആൾക്കാര് ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ
അന
ഹലോ ഹലോ
കേൾക്കുന്നില്ലേ
ചെറിയ രീതിക്ക് കട്ട് ആവുന്നുണ്ട് എനിക്ക് വൈഫൈ ഇവിടെ നല്ല കട്ട പോലെ കാണിക്കുന്നുണ്ട് ഫുള്ള് കട്ടയിലാണ് നിങ്ങള് റേഞ്ച് ഇള്ളിടത് നിക്കു നിന്ന് നോക്കി
അല്ല ഇവിടെ ഫൈവ് ജി യ കാണിക്കണ അവിടെ ഞാൻ നിക്കണ്
എന്റെ അവിടെ ഫുള്ള് ഇത് കാണിക്ക്‌ന്ന്ണ്ട് ഐ ഫീല്
എന്താണ് അത് നീയെടു എടെല് എവിടെങ്കിലും ഞമക്ക് ഉറപ്പിക്കാൻ വയ്യല്ലോ
ആ അല്ല ഇങ്ങള് വീഡിയോ ചെയ്യുമ്പോൾ ഫേസ് കാണിക്കൂല
ഏ ഫേസി ഇതുവരെ കാണിച്ചിട്ടില്ല
ഇതരെേ കാണിച്ചിട്ടില്ലേ ഹലോ അന്റെ ഫോണ് എടുത്ത് ഞനെറിയൂട്ടോ ഏ ഹലോ
ഹലോ
കേക്കുന്നില്ല
കേൾക്കുന്നില്ല
അത് അനിയത്തി വന്നതായിരുന്നു അതാ ഹ്
ആഹാ
അവളെ ഫോൺ ഉരിട്ട് ഞാൻ എന്റെ ഫോണ് ചാർജിൽ ട്ടു അത് പറ്റിട്ടില്ല
അപ്പൊ നിങ്ങള് നിക്ക് ചാർജർ ഇല്ലേ ആ അപ്പൊ പിന്നെ ഓളത് ചെയ്താ അങ്ങനെ തന്നെയല്ലേ ഹേ
ഹേ ഹേ അല്ല എന്റെ ഫോൺ ഒരു ശതമാനം ങാനെ ഉള്ളൂ അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യണെങ്കിൽ വാട്സ്ആപ്പ് എ ഫോണിലാണ് അപ്പോൾ കിട്ടണെങ്കില് അതിനുവേണ്ടി ഞാൻ കുത്തിട്ടതാണ്
ആഹ് നിങ്ങളെന്താ ചെയ്ന്നേ എന്താ പഠി ഠിക്കുന്നുണ്ടോ?
ഞാൻ ഡിഗ്രി ചെയ്യാണ്
ആ
ഇന്ന് അവധിയാണ് ഇന്ന് ക്ലാസ്സില്ല ആഹ് ഓൾക്ക് ക്ലാസ്സുണ്ട്‌
ആ അങ്ങനെ
അവ അവളടെ ഫോണില് തൊണ്ണൂറ് അങ്ങനെ എത്രയോ ഉണ്ട് എന്നിട്ട് ഊരിയതാ ഞാന്
വൈകുന്നേരം ആയിട്ടല്ലേ വരുള്ളൂ നിങ്ങള് ഫു
ആണ് എന്റെ ഫോൺ എനക്ക് ഇല്ല ഒരു പേഴ്സന്റെ ഒരു ശതമാനം അയിന്റക ത്തൊള്ളു
ആ ഓഫ് ആവുന്നതിന്റെ മുന്നേ ചാർജിന് ഇട്ടത്
ചാർജ് ഇട്ടതാണ് ഒരു ചാർജറെ ഒള്ളൂ
അങ്ങനെ പറയ്
ആ
ഇനീ എപ്പളങ്ങള് ചായയൊക്കെ കുടിക്കുക
ഞാന് ഇത് കഴിഞ്ഞിട്ട് ഇനി ചായക്കെ കുടിക്കും എന്നിട്ട്‌ പോണം ക്ലാസ് ഇല്ലാത്ത കൊണ്ടാണ് ലീ എണ്ണിച്ച്
ആ ആ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എണ്ണിക്കും
അല്ലാതെ നേരത്തെ എണീറ്റ് പോണം ആറ് മണിയൊക്കെ ആവുമ്പോ എണീറ്റ് പോകും
ആ ഹ്
ഇങ്ങനെ ക്ലാസ്ക്കെയില്ലിയെ അവധിയെങ്കിൽ ഒറങ്ങാൻ പറ്റ റ്റുള്ളല്ലോ
ആ ആ എന്താണ് ഇന്നൊര അവധി
അതെന്തോ ഞങ്ങള് സെക്കൻഡ്ഴ്സിന്റെ ഓര് എന്തോ എക്സാമിന്റെറത് വാല്യുവേഷനോ അങ്ങനെന്തോ
അപ്പം കേക്കന്നില്ല
ആ കേൾക്ക്ന്നൊണ്ട് അപ്പോ ടീച്ചേഴസ് എന്തോ അങ്ങനെ എന്തോ ഒരു ക്യാമ്പിന് പോയതാണ് അങ്ങനെ ലീവ്
അതുകൊണ്ട് ഇങ്ങ് വീട്ടിലിരിക്കാം
അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച പോയാൽ മതി മൂന്ന് ദിവസമായി അവധിയ
അതുവരെ ലീവാ അപ്പൊ ഇനീ നാളെ ഈ ടൈമിലായിരിക്കും എണീക്കുക ഹ്
അതെ ഈ ടൈമിനെ പൊന്തുള്ളു ക്ലാസ്സ് ഇല്ലാത്തരും അയ് ഞങ്ങളുടെ കോളേജില് ടീച്ചേഴ്സൊക്കെ കൊറവാണ് അതുകൊണ്ട് അവരെന്തിനെ പോയാൽ പിന്നെ ഞങ്ങക്ക് ലീവാ ലീവ് ഹലോ
പഠിക്കുന്ന ടൈമ
ഹ
പഠിക്കാൻ പോണ ടൈമിലേ
ഉം
അതിക്ക് വേണ്ടി ഇങ്ങനെ വിചാരിക്കൂ ഒന്നൂടെ പഠിച്ചാൻ പോയാലോന്ന്
ഓ ഞാനത് നിർത്തി പോയാ വിചാരിക്കണതാവുന്നില്ല ചപ്പി ചപ്പളി
ഉ വേണ്ട വേണ്ട വീട്ടിലിരിക്കുമ്പോ അത്ര സുഖം ഇണ്ടാവൂല പഠിക്കാൻ പോകുമ്പോ നമ്മൾ വിചാരിക്കും അതങ്ങനെയാണ് ഫസ് എങ്ങനെ തോന്നുന്നു ഞാനൊക്കെ എങ്ങനെ വിചാരിച്ചാളാ ഇപ്പൊ തോന്നും ഒന്ന് പഠിച്ചാൻ പോയാ അതാണ് പിന്ന ഇപ്പ
പഠിപ്പ്ക്ക് അടിപൊളി പക്ഷെ എക്സാം കൂടെ വരുമ്പാണ്
ആ എല്ലാർക്കും എക്സാം തന്നെയാണ് വേർക്ക പസി ഏ് എന്ത പറയാൻ ഒരു ബുദ്ധിമുട്ട് സംഭവം
ബാക്കിയൊക്കെ അടിപൊളിയാണ് പക്ഷെ ഈ എക്സാം മോഡ് വരുമ്പം മുമ്പിലൊക്കെ ചോറ തപ്പ് പേടിച്ചു
പിന്നെ വേറെന്തൊക്കെയാ എന്നാല് ഞാൻ ഇന്നെൻറെ പണികളൊക്കെ വേഗം കഴിക്കട്ടെ ആ ശ് എന്നാ